ഹലോ ആ കേക്കാമോ കേൾക്കാം കേൾക്കാം തിരക്കിലായിരുന്നോ തിരക്കിലൊന്നുല്ല വെറുതെരിക്കാ ഒക്കെ ഒക്കെ
ഉം ഒക്കെ
ഓക്കെ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം എനിക്ക് ഈ തൈറോയ്ഡിന്റെ ഇഷ്യൂസ് ഒക്കെ കുറച്ച് ഇതുണ്ട് ആ ഉണ്ട് ഞാനായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ടാബ്ല എടുക്ക്ന്നുണ്ട് അല്ലാതെ കൊറച്ച് നമ്മള് ഒന്ന് ചേഞ്ച് ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അത് എന്ത്യ്യാറില്ല ഈ തൈറോയ്ഡിന്റെ ഒക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡിപ്രഷൻ പോലെയൊക്കെ എന്ത് ചെയ്യും മ് മൂടുമാറ്റക്കെ അങ്ങനൊക്കെ ഉണ്ട ഉണ്ടാവൂല്ലോ അറിയാവൊ അതിനെ പറ്റിവല്ലോം
ആഹ് അങ്ങനെ കേട്ടിട്ടുണ്ട് മൂഡ് ചേഞ്ചസ് ഒക്കെ തയ് തൈറോയിഡ് തൈറോനോന്ന് അങ്ങനെ പറയുന്ന ടാബ്ല
ടാബ്ലെറ്റ് എടുക്കുന്നുണ്ടോ? ആ അതങ്ങാണ്ട തോന്നു ഞാൻ എടുക്കുന്നേന്ന് തോന്നു ഒരൻ. ഡെയിലി എടുക്കുന്നുണ്ടോ? ഡെയിലി എടുക്കുന്നുണ്ട് ഡെയിലി എടുക്ക അതെന്ന് പർഞ്ഞഴിഞ്ഞാ ഈ തൈരോട് മെയിനായിട്ട് വരാൻ ഈ മാനസിക സമ്മർദ്ദം മൂലം എന്ത് ചെയ്താ. വേറെ നോ ഫസ്റ്റ് ഡെലിവറിക്കൊക്കെ ഏഹ് കഴിഞ്ഞ വല്യ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് കൊർച്ച് ഉം ട്രെസ്സ് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോത്തേക്ക് എന്ത് ചെയ്യാൻ തൊടങ്ങി ആഹ് ഭയങ്കരായിട്ട് ബോഡി വെയ്റ്റ് വെക്കാൻ തൊടങ്ങി. വണ്ണം വെക്കാൻ ആഹ് തൊടങ്ങിയപ്പളാണ് പോയി ആഹ് ചെ ക്കയ്ത് നോക്കിയപ്പത്തേക്ക് എന്നെണ് ഈ സംഭവം ഉണ്ടെന്നുള്ളത് എന്തെയിത് ആഹ് ആഹ് മനസ്സിലാക്കിയത്. അഹ് ന്നർഞ്ഞാ ചെല സമയത്ത് നമുക്ക് ഇരുന്ന് കരയാൻ തോന്ന. ചെല സമയത്ത് ഇരുന്ന് സന്തോഷം വരും. ഏഹ് അങ്ങനൊക്കെ എന്താ പറയുന്ന അങ്ങനെ മാറി മാറി മാറിക്കെ എന്തയ്യാൻ തൊടങ്ങ. അപ്പൊ ചെക്ക് ചെയ്തപ്പോത്തേക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് എന്തയ്തത് ഉം ഉം മൻസ്സ്ലാക്കിയത് ആഹ് തൈറോയിഡ് അതെ രണ്ടെണ്ണം മെയിനായിട്ടത് ഹയ് പ്പറും ഹൈ പോയിന്ന് പർഞ്ഞിട്ട് രണ്ട് കാറ്റഗറി ഉണ്ട് അപ്പം ഒന്നില് തടി ആഹ് തടി വെക്കുന്നു ഒന്നില് മെലിയുന്നു ഒന്നില് മുടി കൊയച്ചില് അങ്ങനെ തടി വെക്ക്ന്ന നീ ട്ടി എസ് എച്ച് ന്നർഞ്ഞ സംഭവം കൊറ ഏഹ് കൊറഞ്ഞിട്ടെ മണ്ണം വെ ർഞ്ഞാ സത്യം പർഞ്ഞാ ചെല സമയത്ത് ഞാൻ ഓർക്കും ദൈവം നമ്മുടെ ശത്രുക്കൾക്ക് പോലും എന്ത് ചെയ്യരുത് ഈ ഒരു അസുഖം വരരുതന്ന് ന്തെയ്യും കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ഇടാൻ പറ്റില്ല. ബോഡി എന്തയ്യുന്നു വീക്ക ആകുന്നു ഭയങ്കര എപ്പോഴും ക്ഷീണായിരിക്കും.
ആഹ് അതെ അതെ
ഒരു ഒര് എനർജി ഇല്ലാത്തൊര അവസ്ഥ പിന്നെ ഈ പറഞ്ഞത് പോലെ ഈ മൈൻഡ് ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ട് കറങ്ങിക്കൊണ്ട് എന്തയ്യും.
ഉം ഉം
ഉം ഉം ഇരിക്കും ഞാന ഓർക്കും ആർക്ക് ഈ ഒരു അവസ്ഥ എന്തയ്യരുത് ഉം കൊറേക്കെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഭക്ഷണ ക്രമങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞഴിഞ്ഞ കൊറേ ഒക്കെ നമുക്ക് തന്നെ മാറ്റങ്ങൾ വരുത്താമെന്ന് തോന്നുന്നു. ഞാനിപ്പം തൈറോയ്ഡ് മാ മാറ്റിയെടുക്കാൻ പറ്റുന്നാന്ന് എന്ന് കേട്ട്ട്ട്ള്ളേലേ? തൈറോയ്ഡ് റിവേഴ്സ് യ്യാം ഉം ഉം ഓഹ് ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ വെക്കാൻ തൊടങ്ങി പിന്നെ ഒരു ഇതിനകത്ത് കണ്ട് ഈ മല്ലിവെള്ളം കുടിക്കുന്നേ നല്ലാ. ഒരു നാല്പ്പത് ദിവസത്തിന് ശേ ഉം ഉം ഇങ്ങനെ മല്ലിയില്ലേ നമ്മുടെ മല്ലി തല ദിവസം കുതിർത്തിട്ടിട്ട് അതെന്ത്യ്യ പിറ്റേ ദിവസം എടുത്ത് കുടിക്ക. ചൂടാക്കി കുടിക്കണം അത് കുടിക്കുമ്പത്തേ ക്കീന ഒരു ഫോർട്ടി ഡേയ്സ് അവർ പറയുന്നുണ്ട്. നാല്പ്പത് ദിവസം അത് കുടിച്ചിട്ട് നമ്മള് പോയി നമ്മുടെ തൈറോയ്ഡ് പോയി ചെക്ക് ചെയ്യുമ്പോത്തേക്ക് അതെന്തായിരിക്കും ഒരു കൊറച്ചൊരു നോർമൽ കൺ ഹ് ഇതിലേക്ക് വരാനുള്ള സാധ്യതയ ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടു അതിപ്പോ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് രണ്ട് എനിക്ക് കറക്റ്റ് സമയത്ത് ഒറക്കൊല്ലടാ. അതൊരു മെയിൻ ദക്ഷ്യ എനിക്ക് അങ്ങനെ അത് അതൊക്കെ മാറ്റി വന്നു ഒന്ന് കുഞ്ഞുങ്ങള് ആഹ് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അവരുടെ കാര്യം വന്നപ്പൊഴും അതെ അങ്ങനെ ഒറക്കത്തിന്റെ കാര്യങ്ങൾ ഇപ്പ ഇപ്പഴാ ഞാനൊന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന് അത് നമ്മളീ തൈറോ പറഞ്ഞോ
ഇപ്പോഴൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടത് തൈറോ
ഞാനിപ്പോ ചെക്ക് ചെയ്തിട്ട് കൊറച്ചു നാളായി കേട്ടോ ഒരു ആറു മാസം എങ്ങാണ്ടായി. പോണം പോണം എന്നോർ ത്തിരുന്ന് പോകാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞിൽ കൊച്ചിനെ ഇപ്പോഴാണ് സ്കൂളിലേക്ക് വിട്ടത് ഇളയാളെ. ആഹ് അപ്പൊ പിന്നെ ഇപ്പഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന നമ്മള് ഉം ഉം. ഇനി വേണം എന്തെയ്യാൻ നമ്മുടേതായ കാര്യങ്ങൾക്കൊരു ശ്രദ്ധ നമ്മൾ കൊറച്ചു കൂടി ശ്രെദ്ധിക്കാൻ. ആഹ് ശ്രദ്ധിക്കാരണം നമ്മള് ഇവരുടെ പൊറകെ നടന്ന് ഇവരെ ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ നടക്കുമ്പോ ഒണ്ടല്ലോ നമ്മക്ക് നമ്മളെ പറ്റി ശ്ര ദ്ധിക്കാൻ എന്തെയ്യാറില്ല ഉം ഇപ്പഴ് ഇപ്പഴാണ് ഞാൻ എന്നെ എന്നിലേക്ക് കുഞ്ഞുങ്ങളൊന്നു പറക്കാറായപ്പോളാണ് ഞാൻ എന്നിലേക്ക് എന്തു ചെയ്യുന്നേ
ഉം ശ്രദ്ധിക്കുന്ന്. ഉം തീർച്ചയായിട്ടും നമ്മള് അല്ലെ നമ്മക്ക് കൂടുതൽ കാലം ഉണ്ടാവത്തില്ല നമ്മള് നമ്മുടെ ആരോഗ്യം ശ്രദ്ധി ച്ചില്ലെങ്കില് ഉം.
ത തീർച്ചയായിട്ടും തട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്.
ഇപ്പം നമ്മള് നോക്കി കഴിയുമ്പോ ഈ വലിയ സലിബ് ഉം
ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസെർസ് അവരുടെ മക്കൾ വളർതുന്നതും അവർടെ ബോഡി കളയാതെ
അവര് ഒരു വെയിറ്റ് പോലും വെക്കാറ് ഇപ്പം ഏഹ്
ഹ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം തന്നെ അതെ അവര് ജിമ്മിൽ പോയി അവരുടെ ബോഡി സെറ്റ് റ്റാക്കുന്നുണ്ട് അതു തന്നെ ഉം അതെ അം അത്രയേറെ അവര് അത്ര ഇമ്പോർട്ടൻസ് അവർക്ക് കൊടു അവര്ടെ ബോഡിക്ക് കൊടുക്കുന്നുണ്ട് ശരീരത്തിന് നമ്മള് എന്നാ സത്യം പറഞ്ഞാ എന്ത് നമ്മ് പ്രശ്നങ്ങളുടെ പുറകെ പോകുന്നോണ്ട് ശ്രദ്ധിക്കുന്നില്ല പക്ഷെ അത് തെറ്റാ. ശരിക്കും വേത്യാസം കാരണം നമ്മക്ക് ആരോഗ്യം എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് നമ്മക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മുടെ കൂടെ എല്ലാരും എന്തുള്ളൂ നമ്മള് ഒരു രണ്ടൂസം കെടന്ന് കഴിഞ്ഞാ നമുക്ക് ആരുണ്ടാവില്ല. ഉം ഇല്ലേ എനിക്കിപ്പോ ഈ തലവേദന ഈ ഓ വൺ സൈഡ് മൈഗ്രെൻ പോലത്തൊരു മൈഗ്രെൻ ഉണ്ട് എന്നെ കൊണ്ട് സത് ത്യം പറഞ്ഞ ടാബ്ലെറ്റ് എടുക്കാതെ
ഉം.
ഉം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല കാരണം കുഞ്ഞുങ്ങളെ നോക്കണം ആ കാര്യം നോക്കണം ഈ കാര്യം നോക്കണം പക്ഷെ ഞാന് എൻ്റെ ഈ ഫുഡിൻ്റെ ക്രമത്തിൽ ഭക്ഷണ ക്രമത്തിൽ മാറ്റം വരുത്തിയിരുന്നെങ്കിൽ കൊറച്ചൊക്കെ എന്ത് ചെയ്യാമായിരുന്നു ഉം ഉം എനിക്ക് തോന്നിട്ടുണ്ട് കെട്ടോ. കൊറച്ചൊക്കെ എനിക്ക് എന്ത്‌ മാറ്റങ്ങൾ വരുത്താമായിരുന്നു ഉം ഉം ഇനി വേണം എല്ലാം ചെയ്തോ ആഹ് ഇനി മുതൽ കൊറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാ രാവിലെ ആഹ് യോഗ. അല്ലെങ്കി
കൊറച്ച് ഷുഗർ ഡയബറ്റിക് ഉണ്ടോ ഷുഗറോ?
ഇല്ലടാ ഇല്ലടാ ഇല്ല ഉണ്ടൊന്ന് അറിയത്തില്ല കെട്ടോ ഞാൻ ഒത്തിരി നാളായി പോയി ചെക്ക് ചെയ്തിട്ട് ഇനി ആഹ് ഇല്ല പോയൊന്ന് ഉം ഉം എന്ത് ചെയ്യണം കാരണം നമ്മള് നന്നായിരുന്നേലും നമുക്ക് എല്ലാവരും ഉണ്ടാവുള്ള ന്നായി അതെ തീർച്ചയായിട്ടും ഏഹ് ഇപ്പറഞ്ഞ പോലെ ബോഡി ഷേയ്മിങ്ങും ഭയങ്കരായിട്ട് അത് ഭയങ്കര ഒരു ഫീലിംങ കെ ടാതെ എനിക്ക് എന്റെ ലൈഫോണ്ട് ഒത്തിരി പേര് ഇങ്ങനെയൊക്കെ കൊച്ച് കണ്ടിട്ടുണ്ടാവും വ്ലോഗ്സിലൊക്കെ ങ്ങനെ ബോഡി ഷെയിമിനെ ആഹ് പറ്റിയൊക്കെ ആഹ് പറയില്ലെ ആഹ് പക്ഷെ ഞ നമ്മടെ നമുക്കത് വരുമ്പളാണ് നമുക്കത് ഫീല് ചെയ്യാൻ തൊടങ്ങ ങ്ങുന്നതേ അതെ നമ്മള് കൂടുതലും അതിപ്പോ എല്ലാരും പറയും ആഹ് ആഹ് കൂടെയുള്ളവര് ഇപ്പൊ നമ്മള് തടി
തടിച്ചിരുന്നാ പറയും നല്ലോ
പറയും നല്ലോണ്ണം കഴിക്കുന്നയാന്ന് അതെന്നെ മെലിഞ്ഞിരുന്നാ പറയും ഒന്നും കൊടുക്കുന്നില്ല വീ ട്ടിനിന്ന് അതെ അപ്പൊ എല്ലാരും ഇൻ കേസ് നമ്മളൊന്ന് മെലിഞ്ഞാ പറയും എന്തെങ്കിലും അസുഖാണോന്ന് ചോയിക്കും അസുഖാ ണോന്ന് ചോയിക്കും തീർച്ചയായിട്ടും അതന്നെ എല്ലാവരും ചോദിക്കുന്നേ അതേയതേ എല്ലാവരും ആദ്യം പ ചോദിക്കുന്നതേ കാര്യം ഉം അതന്നെ ഈ തൈറോയിഡൊക്കെ ഒള്ളോര് സത്യം പറഞ്ഞാ ഉം ഞ ഞങ്ങളെപ്പോലൊള്ളോർക്കൊണ്ടല്ലോ വെയിറ്റ് കൊറയ്ക്കാനും കൊറച്ച് പാടാ ഉം അതേയതേ തൈറോഡുള്ളവർക്ക് കൊറച്ച് ഉം സ്ലോ ആയിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ ആഹ് വെയിറ്റ് കുറയത്തുള്ളൂ അല്ലെങ്കി ആഹ് അത്രത്തോളം നമ്മളെന്തിയ്യണം പ്പ എ ഒരു സാഹചര്യത്തില് ഞാനിപ്പോ ഒരു സ്റ്റെപ്പ് ചെറിയ ചെറിയ ഒന്നിച്ച് നമ്മളെല്ലാം കൂടെ എടു ക്കാൻ നോക്കി കഴിഞ്ഞാ മൊത്തം പാളി പോവും ആഹ് ആഹ് അതുകൊണ്ട് ഫസ്റ്റ് ഒന്നേന്നങ്ങ് തൊടങ്ങാന്നോർത്ത് എന്തിയ്യുന്നു ഉം ഉം പതുക്കെ ഒരു മാറ്റം വരുത്തി ഇപ്പം മല്ലി വെള്ളം കുടിച്ചു തുടങ്ങി ആഹ് ഒരു പത്ത് മിനിറ്റ് പ ത്ത് മിനിറ്റ് രാവിലെ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ തൊടങ്ങിയേ ഇപ്പോ ഈ ആഴ്ച ഫുൾ അത് ഫോളോ ചെയ്യാ ന്നപ്പം ആഹ് അടുത്ത ആഴ്ച ആഹ് എന്തിയ്യാ പത്തന്നുള്ളത് ഇരുപതാക്കാം. ആഹ് അതെ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ ചെറിയ സ്റ്റെപ്പിന്ന് തൊടങ്ങി വലിതിലേക്ക് എത്താ വലിതിലേ ക്കെത്താ ഒന്നുണ്ടല്ലോടാ ഞാനെ ഞാനിങ്ങനെ ഒന്നിച്ചെടു ത്തിട്ട് ഞാൻ പാളിപോയൊരാളാ നേരത്തെ ചെയ്തിട്ടുണ്ട് ഒരാഴ് ച്ച് ആഹ് ഫോ നമ്മളതങ്ങ് പിന്തുടരുക പിന്നെ എന്തിയ്യും ഉം അങ്ങനെ ഉം പക്ഷേ തൈറോയ്ഡൊക്കൊള്ളവരുടെ കാര്യം കഷ് ട്ടാ കേട്ടോ എല്ലാരും പറയും ഉം ഈ പറഞ്ഞ പോലെ കഴിച്ചിട്ട് കഴിച്ചിട്ട് ഉം എന്തെയ്തു വണ്ണം വെച്ചിരി ക്കുന്നു പക്ഷെ അവരടെ അവസ്ഥ അവർക്കേ എന്തിയ്യാൻ പ റ്റുള്ളൂ ഉം അതെ ഇനി കൊറച്ചൊക്കെ തൈറോ എക്സസൈസ് കൊ മോള് പറഞ്ഞതു പോലെ പറഞ്ഞോ പറഞ്ഞോ ഉം പറഞ്ഞോ
ഉം അത് തൈറോയിഡിന്റെ
ഡിന്റൊരു സിംറ്റംസായിട്ട് കാണിക്കുന്നത് തന്നെയാണ് തടി വെക്കുന്നത് അത് തന്നെ ഭയങ്കര പാടാ നമ്മുടെ സത്യം പറഞ്ഞാ ഒണ്ടല്ലോ ഈ ബോഡി ഷെയ്‌ പ്പ് തന്നെ മാറി പോവാ. കാരണം നീര് വെച്ചിട്ടേ. ഉം അതെ അതെ എനി ക്ക് തന്നെ എന്നെ കണ്ടിട്ട് ചെല സമയത്ത് സങ്കടം തോന്നാറുണ്ട്. പഴയ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ആഹ്. ഉം അങ്ങനെ ഒരുപാട് അത് നമുക്ക് മാറ്റിയെടുക്കാൻ നോക്കണം എന്തായാലും. അതിലൊരു മാറ്റം പ റ്റുന്ന ഒത്തിരി വീഡിയോസൊക്കെ ഒത്തിരി ഈ ഡോക്ടേസൊക്കെ യൂട്യൂബിലൊക്കെ പറയുന്നതാണെങ്കിലും. അതന്നെ ഞാനി പ്പോ കൊറേയൊക്കെ ഏഹ് കേൾക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞേ അവള് കൊച്ച് സ്കൂളി പോകാൻ തൊടങ്ങിയപ്പോളാ ഞാനൊന്നിപ്പോ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതേ ഇനി വേണം ഓരോ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാനായിട്ട് ജീവിതം തിരിച്ചു പിടിക്കണം. നമ്മുടെ കാര്യം തന്നെ ശ്രദ്ധിക്ക് ഉം അതേയതേ നമ്മക്ക് നമ്മളെ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് നമ്മളേ ഒണ്ടാവുള്ളൂ. ശരിയല്ലേ ഉം തീർച്ചയായിട്ടും. ആരോഗ്യമുള്ളപ്പോഴും നമ്മുടെ കൂടെ ആൾക്കാ ട്ടുള്ളൂ. അതെ ആരോഗ്യ ഒണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിലൊക്കെയുള്ളൂ അത്രേയുള്ളൂ രണ്ടു ദിവസം ഒന്ന് കെടന്നോട്ടേ രണ്ടു ദിവസം ഒന്ന് കെടന്നു പോയി കഴി ഞ്ഞാ ആരുണ്ടാവും. ഉം അപ്പനും അമ്മയും ഒണ്ടാവും കേട്ടോ അതല്ല സമയം കളഞ്ഞു നോക്കാൻ നമ്മളെ നോക്കാൻ സമയമില്ല. അത് തന്നെ അത് തന്നെ. നമ്മള് ഏറ്റവും ആരോഗ്യത്തോടെ ഇരുന്നാ അത്രയും നല്ലത്. അതെ അതെ ഞാനും ഓർക്കും നമ്മള് മറ്റുള്ളവർക്കൊരു ബാധ്യതയാകാതെ എന്ത് ചെയ്യാം ഉം ഇൻകേസ് നമ്മുടെ ഹസ് ബൻ്റ് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മനുഷ്യൻ നമ്മുടെ ഹസ്ബൻ്റാ പക്ഷെ അവർക്ക് പോലും ഒരു ബാ ധ്യതയാകാതെ നോക്കണം എന്നുളെളാരു- തീരുമാനത്തിലേക്കൊക്കെ ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ബുദ്ധി വന്നിപ്പോ കൊറെയൊക്കെ ആലോചിച്ച് ചെയ്യാൻ തൊടങ്ങുന്നത്.
ഉം അതെ ഇനി തൊടങ്ങിയാ മതി. രാവിലെ രാവിലെ കൊറച്ച് എ ക്സസൈസ് ഒക്കെ കൊറച്ച് ചെയ്യാൻ നോക്വാ കോറച്ച്
കുറച്ച് ചെറുതായിട്ട് വോക്കിങ് ചെയ്ത് തൊടങ്ങാ അതെ അതെ അതെ പിന്നെ
ഭക്ഷണരീതി ശരിക്കൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ
അപ്പൊ അതെടാ. ഈ ഷുഗറെനിക്കങ്ങ് അവോയ്ഡ് ചെയ്യാൻ പ റ്റുന്നില്ല. എനിക്ക് ചായാന്ന് പറഞ്ഞാ പ്രാന്താ. ഈ ചായ കുടി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അത് ഞാന് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും കൊറയുന്നില്ല. അത് ഒരു നേരം ആക്കാദ്യം. ഇപ്പൊ നമ്മൾ രണ്ടു നേരം ചായ കുടിക്കുന്ന അതെ. സത്യം പറഞ്ഞാ ഞാൻ ചായ കുടിക്കാറില്ല. അതെ ഒരു നേരം ആക്കി ചായ കുടിക്കാൻ നല്ല ശീലം. വെരി ഗുഡ് വെരി ഗുഡ് എന്നാന്ന് പറയട്ടെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു എന്നാ പറയുന്നേ ഒരു കഴിക്കുന്നസം അല്ലെ അത് അതായത് ചായ ഒരു ലഹരി ത ന്നെയാണ്. ശരിയാ അതിന് ഒരു അഡിക്ഷൻ ആണ്. അതെ എനിക്ക് സത്യം പറഞ്ഞാ- ചായ കുടിച്ചില്ലെങ്കിൽ ദേഷ്യം വരും രാവിലെ. അങ്ങനൊരു ഇത് എനിക്കുണ്ട്.
ഉം ചായയുടെ ശീലം മാറ്റാനായിട്ട് ഒരു നേരം കുറയ്ക്ക് ചായ കുടിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും ആഹ് ഒരു സ്ഥാനത്ത് കൊണ്ടുവരണം. അതിപ്പം വെള്ളം കുടിച്ചാൽ നമു
ച്ചാ നമുക്ക് ആവത്തില്ല. അതെ അതെ പക്ഷെ ചായക്ക് പകരായിട്ട്
ഉം
അങ്ങനെ ഇതിങ്ങനെ. ഇതൊക്കെ ഉണ്ടല്ലോ ഓട്സ് ഒക്കെ രാവിലെ ആക്കുന്ന രീതിയിൽ എന്തേലും ആഹ് എന്തേലും കാര്യങ്ങള് ചെയ്യണോ ടാ എന്തേലും മാറ്റങ്ങള് കൊണ്ടുവരണം ശരി കേട്ടോ. ആഹ് ഓക്കെ ഓക്കെ.